ഹലോ ആ പറയടാ എന്തോ എടുക്കാ? അയ്യോ ഭയങ്കര മഴയാണ്.
ആണല്ലേ.
ആഹ് പിന്നെ അവിടെ എന്തായി രാവിലെ ഫുഡെന്താ?
ഫുഡ് ഇവിടെ ഏഹ് ഇന്ന് കുട്ടിക്ക് കൊണ്ടവാൻ ചപ്പാത്തിയും പിന്നെ ഇവിടെ ദോശ. കറി മുട്ടക്കറി അവിടെ എന്തോ?
ആ ഇവിടെ ദോശയും മുട്ടക്കറിയുവാ.
ആഹ് ഇവിടെയും ദോശയും മുട്ടക്കറിയും കുട്ടിക്ക് കൊണ്ടു പോവാൻ മാ
ആ ഉ കുഞ്ഞിന് ചപ്പാത്തിയാണോ ഇഷ്ടം
ആ ചപ്പാത്തി കുറച്ച് ഇഷ് ഐഷ്ഠ കൂടുതലുണ്ട്
ആ ഇനി വൈകുന്നേരം വരെയൊള്ള പണിയെല്ലാം തീർന്നോ അത ഉണ്ടോ
നീ കുക്കിങ്ങില്ല ക്ലീനിങ്ങുണ്ട് ക്ലീയിനിങ് ഞാനിപ്പ ചെയ്തൊണ്ടിരിക്ക ന്നു അത് കഴിയും പെട്ടെന്ന് കഴിയും
അത് കഴിഞ്ഞ് എന്ത് ചെയ്യും ഹോബി എന്തുവാ
ഹോബി പ്രത്യേകിച്ച് ഹോബി അങ്ങനെ ഇല്ല ഇങ്ങനെ ഏ എന്തെങ്കിലുമൊക്കെ ചെയ്തൊണ്ടിരിക്കും പിന്നെ എനിക്കൊരു ക്ലസൊണ്ട് അത് കേക്കും
എന്തിന്റെ ക്ലാസാ
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ്
ആ ആ അറിയാതെ ആ കിട്ടിട്ടുണ്ട്
ആ അത് കേക്കും പിന്നെ പ്രൈസ്മൻ തരുവെന്ന് പറയുന്നു ഉറപ്പൊന്നുല്ല
ആ ആ ബേർതെ വീട്ടി ഇരിക്കുന്നയ്ന് നല്ലല് അല്ലേ
അതെ
ജോലിക്ക് പോആണെ സ്വന്തം കാര്യല്ലും നോക്കാലോ
അതെ അതെ ഇതിപ്പോ കുട്ടി പോയി കഴിഞ്ഞാ ഞാനും പിന്നെ ഏ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കല്ലേ. ഒരു നാല് മണിയൊക്കെ ആവും കുട്ടി വരെ
ആഹ് അതെ കുഞ് വല്യതായതുകൊണ്ട് കൊഴപ്പ ഇല്ല സ്കൂൾളൊക്കെ പോആറ് ആയതോണ്ട്
ആഹ് അതെ ഒരു പ്രശ്നമില്ല കാരണം എട്ടരാഉമ്പൊ പോവോല്ലോ. പ്പൊ നമ്മുക്കും ജോലിക്ക് പോയാല് പിന്നെ കുട്ടിയെ ഒരു നാല് മണിക്ക് വന്നാ പിന്നെ ഇവിടെ നിന്നോള്ളു
ആ ആ അവിടെ വേറെ ആരെലുണ്ടോ വീട്ടില് ആ അപ്പൊ പിന്നെ കൊയ ഇല്ലല്ലോ ഓക്കോ കുഞ്ഞിനെ
ആഹ് നോക്കു ഹസ്ബൻറിന്റെ അമ്മ ഉണ്ട് നോക്കിക്കോളും
ആഹ് അങ്ങനെ നോക്കാ പറ്റുന്നത് ഒരു ഭാഗ്യവാ അമ്മമാരെ ചെല അമ്മായി മാര് ഭയങ്കര ഇതാ പ്രശ്നക്കാര
അതെ
ഉം ഇപ്പൊ കണില്ല ഓരോ സംഭവങ്ങള് കഴഞ്ഞോ സമ്മ ഒരു ഏ മരുമോടെ കൈ വെട്ടിന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടായിരുന്നു
കണ്ടില്ലേ കേട്ടോ
ആ അത് അയാൾ എന്നിട്ട് പോതി സിനെ വിളിച്ച് പറഞ്ഞേക്കോ ഞാൻ ഞാൻ എല്ലാത്തിനെയും വെട്ടി ഇവിടെ എത്തിട്ടുണ്ട് വന്ന് അശുത് എന്തോ പോലീസിനെ വിളിച്ച് പറഞ്ഞേക്കോ അയാൾക്ക് എന്ത് ധൈര്യം ഉണ്ട് അയാൾ അങ്ങനെ ചെയ്യും
അതാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അമ്മായിമ്മ മാർ... അമ്മയപ്പമാരും പറയണ്ട സ്വന്തം മക്കള് അമ്മയും അച്ഛനും ഇപ്പൊ മറ്റേ ഒന്നര വയസുള്ള കുട്ടിയോട് ചെയ്തത് കണ്ടില്ലായിരുന്നോ
ആ അതെ എല്ലാം കണക്ക... ക്ക അമ്മായി. അമ്മായിമ്മ അമ്മയ്യച്ഛൻ ന്നൊന്നും ഇല്ല ല്ലേ
അതെ അതെ..
സ്വന്തം.....
പോയോ
ആ പോയി പോയി
ആ
ഉ പിന്നെ വേറെന്താണ് ഇനി ആ തുണിയൊക്കെ അലക്ക്...... ക്കിയോ
ഇല്ല ഇല്ല അത് ഇനിയിപ്പോ ഞാനീ ക്ലീനിങ് കഴിഞ്ഞ കുളിക്കാറങ്ങി
ആ ഹ
ഉം കുളിക്കാൻ ഇറങ്ങി അപ്പഴേ തുണിയെല്ലാം നനച്ചിട്ട് പിന്നെ വേറെ പണിയൊന്നുംല്ലല്ലോ
ആ രാവിലെ വെക്കുന്ന ഫുഡ് വൈ നേരം വരെ ഇരിക്കും അല്ലേ
ആഹ അതുണ്ടാവും
ഉം
പിന്നെ വൈകുന്നേരത്തെ ചെലപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കും
ആ
ഉം ഞാന് കൊറച്ച് ഇങ്ങനെ വൈകുന്നേരം വലിയ ഫുഡ് കഴിക്കൂല എന്തെങ്കിൽ ലൈറ്റ് ആയിട്ട മറ്റ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഞാനങ്ങനെയൊക്കെ കഴിക്കൂ വീട്ടില് വേറെ എല്ലാരും കഴിക്കും ഞാൻ അങ്ങനെയൊക്കെ കഴിക്കലള്ളൂ..
അ ഡയറ്റിങ്ങാനോ?
കുറച്ച് ഡയറ്റ് ഒക്കെ നോക്കണം അതുകൊണ്ട് ഞാനങ്ങനെ ലൈറ്റ് ആയിട്ട് രാവിലെ ആണെങ്കിൽ വലിയ ഫുഡ് കഴിപ്പൊന്നും ഇല്ല
ആ
അ
പിന്നെ എന്താ നമ്മടെ മറ്റേ ഒരു സംഭവം കേട്ടാരുന്നോ മറ്റേ സലീംകുമാർ മരിച്ചു പോയില്ലേ ആ അപ്പം അവിടെ മരിച്ചട ത്ത് നടന്മാരൊക്കെ ചെന്നപ്പോ ഒത്തിരി പേര് സെൽഫി എട്ക്കാനും ഒക്കെ കൂടിയ പ്പം സലിംകുമാറിന്റെ മകനാണെങ്കി ഇതുപോലെ ആ ദേഷ്യപ്പെട്ടില്ലേ
ആ ആ കണ്ടാര്ന്ന്
ല്ലോ
ആഹ് അതെ അതെ അഹ് ഞാൻ കൊറച്ച് വീഡിയോസൊക്കെ കണ്ടാര്ന്നു
അവൻ ദേഷ്യപ്പെട്ടത് അവന്റെ അച്ഛനല്ലേ എത്രായാലും അല്ലേ അങ്ങനെ എന്നിട്ട് ആൾക്കാര് അവന് അഹങ്കാരവാന്ന്
അതെ അത് നമ്മളൊരു മരണവീടാകുമ്പോ നമ്മൾ അതിനനുസരിച്ച് അവർക്കൊരു പ്രൈവസി കൊടുക്കണ്ടേ
അതെ ആഹ്
എത്രയൊക്കെ വല്ല്യ നട ടനാണെങ്കിലും എന്തന എന്താണെങ്കിലും അവർക്കൊരു ഫാമിലി ഒക്കെ ആകുമ്പോ അവർക്ക് കൊറച്ച് പ്രൈവസി വേണം അതിനിടേകൂടെ ഇവര് ചെന്ന് കേറുമ്പോ അവൻ അങ്ങനെ റിപ്ലെ ചെയ്തത് എനിക്ക് വല്ല്യേ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല
ആഹ് എനിക്കു അങ്ങനെ തോന്നുന്നില്ല ആൾക്കാര് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവൻ വല്ല്യേ സിനിമാ നടൻ ആയത്കൊണ്ട് ണ്ടാ അങ്ങനെ ദേശ്യപെട്ടെ എ ത്രയാലും നമ്മൾ സിനിമാ നടനാ ആണേലും അല്ലേലും നമ്മടെ വീട്ടിൽ വന്ന് അങ്ങനെ കാണിക്ക് നമ്മള് ദേഷ്യപ്പെടത്തില്ലേ
അതാണ്
ആഹ്
ആഹ് അത് കഴിഞ്ഞ് ആ മകൻ പൊട്ടിക്കരയുന്നൊരു സീനും അതിൽ കൂടെ തന്നെ ഉണ്ട്. ആ ദേഷ്യപ്പെടൽ കഴിഞ്ഞ ഉടനേയ് മ് അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥ മ്മക്ക്റിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ചെല്ലുന്നവരല്ലേ അതിന് ഒരിത് പാലിക്കേണ്ടത് ഒരു മിതത്വം ഇത് മരണ വീടാണെങ്കിലും എന്താണെങ്കിലും സെൽഫി എടുത്ത് അവര് സോഷ്യൽ മീഡിയൽ നിറയ്ക്കാനാ ഇപ്പൊ നോക്കുന്ന
അതെ അവർക്ക് അങ്ങനെ ഒരിതായി ഇപ്പം വന്ന് വന്ന്
എന്തുണ്ടെങ്കിലും റീൽസും ഫോട്ടോസും ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആള്കളെ കാണിക്കണം അതു മാത്രേ ഇപ്പോള്ളൂ
ആഹ് അത് ശരിയാ ഇപ്പം മറ്റുള്ളവര് എന്ത് പറയോ നോക്കിയാണ് ആൾക്കാ ജീവിക് ക്കുന്നത് തന്നെ
അതെ മറ്റുള്ളോര് പറയണത് മറ്റുള്ളോരെ കാണിക്കാന്
അതെ മറ്റുള്ളവരെ ഏ സോഷ്യൽ മീഡിയേല് എന്തോ ചെയ്യുന്നു അത് തന്നെ ചെയ്യണമെന്നാ ഇപ്പ എല്ലാർക്കും.
ഇപ്പൊ എല്ലാരേം ജോലി ഇപ്പം നമ്മക്ക് എന്തോ ഒണ്ട് ഒള്ളത് ഇല്ലാത്തത് അങ്ങനെയല്ല സോഷ്യൽ മീഡിയൽ ആളുകൾ എന്തോന്ന് കാണിക്കുന്നു അത് നമ്മക്ക് ചെയ്യണം.
ഉം അതെ ഇപ്പം ഈ കപ്പിൾ ബ്ലോഗ്സ് ഒക്കെ ഒണ്ടല്ലോ? അവര് അങ്ങനെ ചെയ്യുന്നൂന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് വീട്ടി വഴക്കുണ്ടാക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ?
ആ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്.
അതെ കേപ്പിയോൻ പോയിട്ട് വരുമ്പോഴത്തേക്കും കെട്ടവനോട് വഴക്കാ അവര് കണ്ടില്ലേ അത്ര ഹാപ്പിയാ നമ്മക്കറിയ ല്ല നമ്മളെ ഈ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരിതേ കാണത്തുള്ളൂ അവര് അത് കഴിയുമ്പോ വഴക്കായിരിക്കും. ഇപ്പ എത്രോ പേര് പിരിഞ്ഞ് സിനിമാ നടന്മാര് നമ്മളും ഒത്തിരി നല്ലവരാന്ന് വിചാരിച്ച എത്രയോ നടന്മാരും നടിമാരും പിരിഞ്ഞ്.
അതാണ് അതാണ്.
പോലൊന്നും അല്ല. പക്ഷെ എന്നാലുഅതിപ്പോഴും മനസ്സിലാത്ത ആൾക്ക ക്കാരു ആഹ്
നമ്മൾ വിചാരിക്കും അവര് ഭയങ്കര അതേപോലെയാണ് അവരെ ലൈഫെന്ന് അവരത് ഒരു വരുമാന മാർഗത്തിനായിട്ട് ചെയ്യുന്ന അത്രേ ഞാൻ വിചാരിക്കുന്നൊള്ളൂ അല്ലേ അവര് വരുമാനത്തിനല്ലാതെ അല്ലല്ലോ അത് ചെയ്യ്ന്നേ.
അതെ അതെ
ആഹ് അതിപ്പോഴും മനസ്സിലാവാത്ത കൊറെ പേരുണ്ട്.
അതെ അതെ അത് ശരിയാണ് കൊറേ പ്രശ്നങ്ങളല്ലേ ഇപ്പം എന്ത് എട്ത്താലും പ്രശ്നമാ നല്ല കാര്യം ചെയ്താലും പ്രശ് ണാ അല്ലേ ലാസ്റ്റ് അതൊരു പ്രശ്നമായിട്ടെന്നെ വരും അതുകുടി കാല ഇപ്പെല്ലാരും നല്ലതൊക്കെ ചെയ്യാനായിട്ട് മടിക്ക്ന്നത്.
അതെ അതെ അതെ പിന്നെ കൊറെ പേരുണ്ടേ എന്തേലുമ ഒക്കെ നല്ലത് ചെയ്യും പിന്നെ കൊറെ പേരുണ്ട്േ എന്തേലുമ ഒക്കെ നല്ലത് ചെയ്യും
ആ
മറ്റേ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതും വരുമാന കുറേ പേർ അങ്ങനെയും കുറേ പേരുണ്ട്
അതെ അതെ അത് ഈ വഴി നിൽിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കും അവെര മുഖം കാണിച്ചിട്ട് ആ സ്കൂൾതുറ പ്പം തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കണം അപ്പ ആ പിള്ളേരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ
അതാണ് അവർ അവ അല്ലെങ്കിൽ അവരെ ആ ഐഡന്റിറ്റി റ്റി വെളിപ്പെടുത്താതിരിക്കണ എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഈവരെ പോലുള്ളവർക്കില്ല
അതെ അതെ അവിടെ ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ ആണേലും അങ്ങനെ എല്ലാവരും അപ്പൊ അവരുടെ അവസ്ഥ ആലോചിക്കുന്നില്ല ഇപ്പൊ കുട്ടികളാണേലും കുട്ടികൾക്ക് കൊടുത്തു നാളെ ഇവരട അമ്മയല്ലേ അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ അമ്മയ്ക്ക് കൊടുത്തുന്ന് പറഞ്ഞിട്ട് മറ്റ കുട്ടികൾ എന്തായാലും കളിയാക്കാതിരിക്കത്തില്ല അതും കാശാാരടെ മക്കളൊക്കെയ ആാണ് പിന്നെ പറയേണ്ട
അതാണ്
ആ സ്കൂളുകളിലൊക്കെ
അതെ
ഇപ്പൊ എനിക്ക് തോന്നുന്നു കാശാാരടെ മക്കളൊക്കെ ഗവൺമെന്റ് സ്കൂളിലാ പഠിക്കുന്നേ
സത്യം
എന്നിട്ട് എല്ലാരും കൊണ്ട് പ്രൈവറ്റിൽ ചേർക്കും എത്ര രൂപയ ഡൊണേഷനും ആദ് ഇത് എല്ലാം കൂടെ
അതെയാണ്
ഏ കുഞ്ഞഞ് ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന പിള്ളേർക്ക് പിന്നെ ഒന്നൊന്നര ലക്ഷം രൂപ കൊടുക്കണം അഡ്മിഷനും എല്ലാം കൂടെ കെ വി പോലുള്ള സ്കൂള് കിട്ടണമെങ്കില് സർക്കാർ ജോലി കേന്ദ്രത്തിന്റെ ജോലി എ രും അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടായാലെ കെ വി കിട്ടത്തുള്ളൂ അങ്ങനെ ആയി ഇപ്പം പഴയ പോലൊന്നും അല്ല പിള്ളേർക്ക് പഠിത്തത്തില ആണേലും ആ ഒരു വേർതിരിവ് ഒക്കെ വന്ന് തുടങ്ങിയല്ലേ
അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങടെ ഇവിടെ അടുത്തൊരാളോ എ നല്ല നല്ല ക്യാഷുകാരനാ കോടീശ്വരൻ ആഹ നല്ല കോടി ഇവിടത്തെ ഒരു മെയിൻ കോടീശ്വരൻ പക്ഷെ ആളുടെ മോൻ പഠിക്കുന്നെ ഇവിടുത്തെ സാധാ സർക്ക ക്കാർ സ്കൂളില്
ആ അങ്ങനെയാ അവര് എടാ ഞാൻ വിളിക്കാവേ
ആ ശരി എന്നാ